ഹലോ ഞാനീ അടുക്കളേക്കൊന്ന് പോയീനി
ആണോ ഞാൻ ചോറ് തിന്നീന്ന്.
ഏയ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം. തനിക്കോ? നിനക്കോയ്ക്കാ
ആഹ് നല്ലത്. സുഖായിട്ട് പോകുന്നു.
ആഹ് കഴിച്ചോ?
കഴിച്ചിട്ടില്ല.
ആഹ് ഞാൻ ഒന്നരക്കായപ്പോ കഴിക്കട്ടേ വിചാരിച്ച് താഴോട്ട് പോയി. അതാ കണ്ടില്ലേർന്ന് വിളിച്ചത്.
കേക്ക് തിന്നേനി.
ആഹ് എന്താ പിറന്നാളിന്റെ കേക്കോ. അല്ലെങ്കില് ആഹ്. ഡയറ്റിലാ?
ഡയറ്റിലൊന്നും അല്ല.
ആഹ്
ഡയറ്റ് ചെയ്യാ. അല്ലെങ്കിലേ തടിയുണ്ട്.
തടിയുണ്ട്. തടി ഇല്ലാന്നാ.
തടി ഉണ്ട്. ഓവർ ഓവർ ഒന്നും അല്ല. പക്ഷെ എനിക്ക്
ആഹ്
എനിക്ക് തോന്നുവേ ഞാൻ ഉണ്ട് ഉണ്ട് എന്ന്.
ഞാൻ ഡയറ്റ്ചെയ്യണം എന്നൊക്കെ വിചാരി ക്കും. പക്ഷെ ചെയ്യലില്ല.
അത് ചെയ്യാൻ തോന്നും. ചെയ്യാൻ തോന്നും കൊറച്ച നേേരം പിന്നെ മടിയവും
ആ
ചെയ്തിട്ടും കുറയണില്ലട്ടോ ആ വേറെ കാര്യം
ഏനോ ഞാനൻ ത ചെയ്ത്തോക്കില്ല ഒരു ദിവസത്തെ അവ രാത്രി കടന്ന കിടക്കാന ഒരു ചോറ് നാണ്ട കിന്നെ പിന്നെ വശന്നിട്ടാണെങ്കിൽ ഓർക്കവും വരില്ല മാതിരി ആഹ പിന്നെണ്ണീറ്റ ഒന്ന് ചോറ്ൊ കെത്തുന്നത് അതിനൊ സമാധാനത്തി ഉറങ്ങിത്
മ്
അങ്ങനെ തടി പോോറാണോ അറിയില്ല ഹസ്ബൻഡില് വെച്ചേക്കല് ഹസ്ബന് മെലിഞ്ഞി്
ഏ അപ്പൊ ഒരു ഗതി കേടാണല്ലേ
അപ്പൊ ഞാൻ തീരെൊ ഒരു അറിവൊക്കെ ഉണ്ടാവും
മ് ഒല ഉണ്ടാവുമ്പോ ഒല ഇില്ലാത്ത അപ്പേ നമ്മളുണ്ടാവുമ്പോ ഒരു ഗതിയുടെയും കാര്യം അല്ലേ
ആഹ ഇടൽ പോകുമ്പോൊക്കെ
ചലോലി ചലോലി അതിനനായിട്ട് പറയാനും നോക്കൂട്ടോ
ആ ഓരോ മനസ്സിലൊന്നും ഉണ്ടാവില്ല നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ പക്ഷെ വേറെളവരെ എന്തും പറയണ്ടന്ന് അറിയില്ല
ഉം പറയുന്നല ഉണ്ടാവും സ്വാഭാവികം ഇല്ലാതക്കൂല നമ്മള് കേൾക്കണില്ലന്നുള്ളൂ
അത് ശരിയാ അങ്ങനെ പറയണ്ടാവും ആൾക്കാാര്
മ്
ഞാൻ മോളെ പ്രസവിച്ചതിനന് ശേഷം നല്ല തടി കുടിക്ക പിന്നെ കുറയ്ക്കാൻ കഴിയൂല്ല പിന്നെ ഇങ്ങനെ വിശക്കാൻ കഴിയൂല്ല പിന്നൊയിരിക്കും തിുന്നാട്ട ആായിരിക്കും
ആ ആ മ് അങ്ങനെ തിന്നാ പച്ചക്കറില്ലേ
ആഹ സാമ്പാർ കറിിയന്ന പിന്നെ ഉണക്കരി മീന് മീൻ പൊരിച്ച സ്രാവണ്ടായിന്
ഏഹ്
മീൻ വാങ്ങിച്ചിനീ അത് വൈകുന്നേരം ഉണ്ടാക്കാ ഇരിച്ചിട്ട് ഇപ്പ വേ വേഗം കയ്യട്ടെ ആരിച്ചിട്ട് ട്ട് വേഗ പി ഓ ഇതിലൊക്കെ ഇട്ടി തേൻ പൊരിച്ച് ആർക്ക നേരത്തെ കോവിന പണിയ കഴിഞ്ഞിരിക്ക ഇീവ മോള കൂട്ടാം പോണ്ട നഴ്സറിൽ ഉളും നഴ്സറിയില മൂന്നരൊക്കെ ആാവുമ്പോ ആഹ് ഒരാള നാളെോള പിറ നാളു വണ ഉം
ഹാപ്പി ബർത്ത് ഡേ വിഷ് ചെയ്ത് പറി
ഇന്നനെ നൈർസരി പോകാനൊരു മടിയക്ക ഉണ്ടന്ന് ഞങ്ങളെ വീട് ഇവിടെ കോഴിക്കോട് മറ്റേ ഫറൂഖ് കറിയോ
ആഹ് കേട്ടക്കണ
ആഹ് അവത്ര
ഏഹ് എനിക്ക് ഞാന്ന് ഇന്റർവ്യൂ ഉണ്ട് ഇതിനോടെ
ആഹ് അവിടെ എവിടെ
കോഴിക്കോട് ഞാൻ പോയിട്ടില്ല
ഏഹ്
ഫറവക്കിന്റെ അടുത്താണ്ന്നൊക്കെ പറഞ്ഞു അപ്പൊ പോയിട്ട ചുങ്കത്തക്ക ആഹ് അറിയില്ല ഞാൻ പിന്നെ പോ അത് പോണ്ടാ പറഞ്ഞ്
ആണോ
അപ്പം പോയിട്ടില്ല
ആഹ്
ഏഹ് കോളേജി വരുമ്പോ അറ്റൻഡ് യ്യണേ
ആഹ്
അങ്ങനെ അറ്റൻഡ് യ്യും
ആഹ് ഇവിടെ എന്താ അവർക്ക് ഇഷ്ടല്ല എവടേക്കും പോണെ
തന്നെ
ഉം എവിടക്കും പോവാ ഇഷ്ടല്ല ഞാനക്കൊച്ചെറിയ ഞാൻ കല്യാണത്തിന് മുന്നേ രണ്ടു വർഷം ഇവടെ ഇഗ്ലിഷ് മീഡിയ സ്കൂളില് എൽ കെ ജി, യു കെ ജി ഒക്ക ടീച്ചർ ആയി പോണം രണ്ടു വർഷങ്ങനെ പോണന്നക്കുന്ന സമയത്താണ് കല്ലാണം കഴിഞ്ഞത് പിന്നാ പോയിട്ടന്നല്ല പിന്നെ അവടെ ഇവടെ അനിയൻ ഇവടെ അനിയനുണ്ടൊരാള് പിന്നെ വരികാണ് രണ്ട് മക്കളാണ് ഇവര്ക്ക് അമ്മയ്ക്ക് അച്ഛല്ല അമ്മ ഉണ്ട് പിന്നെ ഓർക്ക് ആഹ് ഭര്യയുണ്ട് ഇറച്ചിണ്ട് എനിക്ക് ഓരണ്ട് കുട്ടികളുണ്ട് ചെറിയ മക്കളാണ് ആഹ്
വേറെ വേറെ വീട്ടില
ല്ലഎല്ലാരും ഒരു വീട്ടിലാ ഞങ്ങള് ചോർന്നേന്ന് ഞാനടച്ചും കൂടെ
ഉം അതൊണ്ടേ കാര്യം ഇവിടാത്തെ
അല്ല അവർക്ക് ഇഷ്ടല്ല അവര്ക്ക്ന്ന ഇളച്ചു പോണ്ട പി എസിന്റെ ക്ലാസ്സിനൊക്കെ പോയിണ്ട്
ഇപ്പളും
ആഹ് ഓക്കിഷ്ടാണ് പോവാനൊക്കെ പിന്നെ ഇളയച്ചനും ഇഷ്ടാ എന്നീ പണിക്ക് പോണൊക്കെ ഇഷ്ടാ ഇവടെക്ക അവിടെ എന്ത ഞങ്ങളവിടെക്കണ്ടാവലുണ്ടോ ഒരു ജോലീന്റെക്കെ ജോലിയല്ല അങ്ങനെ ഒഴിവുണ്ടന്നൊക്കെ പറഞ്ഞിട്ടെ ചില സ്ഥല തൊക്കെങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ അല്ല മാർക്കറ്റിൽ തന്നെ ഓരോ ഇതിലൊക്കെ ഉണ്ടാവലുണ്ട് പീടികയിലൊക്കെ ജേഴ്‌സിക്കടയിലൊക്കെ അപ്പൊന്നും ഇവടേലില്ല അടുത്തന്നെ ഉണ്ടായല്ല
അപ്പം താല്പര്യണ്ടെങ്കി പൊയ്ക്കൂടെ വെർതെ
ക്കി താല്പര്യണ്ട് ഓർക്ക് താല്പര്യ
ഹ് ഹും
ഇൻക്ക് ഇഷ്ടേന്നു അപ്പൊ പിന്നെ അവന് ഇഷ്ടല്ല ഞാനും അന്ന് ഇങ്ങട്ടേക്ക് പോയി വെരും മോളെ നോക്കാനാന്നൊക്കെ പർഞ്ഞ് പിന്നങ്ങനെ വെർപ്പിക്കല് കേക്കണ്ട ച്ച്ട്ട് ഞാൻ പോവേല്ല ഉം പോണ പറിമ്പ ത്ത്നേ ഇഷ്ടക്കേടാ. ആഹ് ഇവടെണ്ടായുന്നറിയ അങ്ങടി പാത്തന്നെ ഒരു ഷോപ്പ്ല് ഒഴിവണ്ടന്ന് പർഞ്ഞ്ട്ട്
ഇവടങ്ങനെ ചോയിച്ചണം?
ചോയിച്ചാ അത് സമ്മതിക്കൂലേ.
അത്ഗ് ഒരു ഗതിടാ
ആഹ് ഇൻക്കന്തേലും പറ്റാത്തന്നത് പൊയ്ക്കൊണ്ടി ന്നറിം.
ഉം അഹ് കാത്ത്ന്നാല്
അഹ് കാത്ത് ന്നാല്
ഇതുപോലും ചെയ്യണ്ട
ആഹ് അപ്പ തോന്നൂല പോവാന്.
ആഹ് പുനാലോക്കണ്ടേ
ഉം
ഇവടട്ത്തന്നെ പണി ഇവടെ അങ്ങാടിത്തന്നാണ് ചോറ് കൊ കൊണ്ടു പോയത ഉം ചേലപ്പോ രാത്രിയക്കെണ്ടാവുല്ലോ ഒരു എട്ട് ണി വരേ ക്കെ ണ്ടാവല്ലോ ചെലേത്. അതോണ്ട ക്കാണ് എന്താ ല്ല് സമ്മയ്ക്കേ ടല്ല ആദ്യേ ഇഷ്ടല്ല ഞാന് പ്പൊ പോയോട്ന്ന് സമയത്ത് അങ്ങണ്ട് പോണ്ടിര്ന്നു. ഞാൻ നിർതേം ചെയ്താരുന്ന് ഇത്രേം ദൂരൊന്നും പോകാനും കയ്യ്ണ്ല്ലാ.
ഉം പെരേ നിന്ന വർക്കൊക്കെ ചെയ്യാനോ അഹ് കൊഴപ്പല്ലല്ലോ?
വർക്ക് ഞാ അങ്ങനെ ചെയ്യലില്ല ഞാൻ പകലൊക്കെ എടുക്കലള്ളൂന്നല്ലോ വർക്ക് രാത്രിയാണ്ട് എട്ത്ത് കഴിഞ്ഞാ ചെൽപ്പോ ഫോണോ താക്കി ഇങ്ങനെ പറഞ്ഞോണ്ട്ക്കും. അങ്ങനെ ണ്ട് പ്പ പകല് പിന്നെ പണിക്ക് വും കൊഴപ്പല്ല.
ആഹ് ഞാൻ പറഞ്ഞതേ
ആഹ്
ഞമ്മള് ഡ്രസ്സ് മലക്കെ ഡിസൈൻ യ്യ്ലേ?
ആഹ്
അങ്ങനെയൊക്കെ
ഓ അതൊക്കെ ൻക്ക് ഇഷ്ട ഞാ ചെയ്യ ഞാൻ ന്റെ ഡ്രസ്സ് ചെയ്യല്ണ്ട് വേറെ ചെയ്യല് ല്ല. ക്കി ഞാന് ന്ന ഫേഷൻ ഡി ട്രെയിനിങ്ങിന്റെ ക്ലാസ്സ്ന് ഇവട് ന്ന് തയ്യൽ മെഷീന്റെ ഒക്കെ ക്ലാസ് ണ്ടായിരുന്നു അപ്പൊ പ്പൊ ടീച്ചർ ഇങ്ങനെ ഇടല്ണ്ട് ങ്ങനെ ഫ്രീ ആയിട്ട്. ക്ഷെ മെഷീൻ ഇവിടെല്ല പിന്നെ ഞങ്ങള് തുന്നാനാണ് ഞാൻന്റെ ഡ്രസ്സക്കെ ചെൽപ്പേ ഡ്രസ്സക്കെ അടിച്ചതൊക്കെ ചെല മുത്തൊക്കെങ്ങനെ തുന്നി പിടിപ്പിക്ക ചെയ്യും. ഉം പിന്നെ ഓള്തെണ്ട് ഞ്ഞ് ആക്കാൻ ഓള് ആഹ്
പ്പ വർക്ക് ചെയ്യോ? ആഹ്
ഞാൻ ഫോൺലൊക്കെ നമ്മൾ നോക്കിട്ടേ സൂചിം നൂലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സാധാരണ നമ്മള് ക്കെ വർക്കൊക്കെ ചെയ്യും മുത്തൊക്കെ ന്താ അമ്പൽ ത്തില് ഇടാൻ വേണ്ടിട്ട് ള്ളേ പാവാടൊക്കെ പാവാടല്ല കുപ്പായത്തിന്റെ ജമ്പ എന്താ വർക്കൊ ആ ബ്ലൗ മക്കളത് മോളത് ഇതിന് മുന്നേ ചെയ്ത്ണ് അങ്ങനെ ഇന്റെ അങ്ങനെത്തെ കാര്യം അടിക്കും ആ ധാവണീന്റെ ബ്ലൗസ് പോലത്തെ ധാവണി അല്ല ഓല്ക്ക്‌ പട്ടുപാവാട ആണല്ലോ ഉണ്ടാവുക
ആഹ
ആ മക്കക്ക് ജമ്പറും ആ മിടിം ആണല്ലോ ഇണ്ടാവ
അപ്പൊ വല്ല്യോല്ക്കാ ധാവണീ എന്ന് പറ
ആഹ വല്ല്യോര്ത് ധാവണി ധാവണിക്ക് വരുമ്പോ ഷാള് വരും ഷോളും ഉണ്ടാവും ഇവരെതിന് ഷോൾ ഉണ്ടാവൂല്ലാ അപ്പൊ പട്ടുപാവാട ഉം അപ്പൊ അയിന്റെതൊക്കെ നാത്തുൻ നല്ലം അടിക്കും ഓള് ഇന്കി ഞാൻ പോയി വരുമ്പോക്കെ ആങ്ങളേന്റെ ഭാര്യ ഓൾക്ക് കുപ്പായം ഒക്കെ അടിച്ച് തെരല് ഇണ്ട് അങ്ങനെ ഞങ്ങള് ഇന്നാള് പോയപ്പൊളും ഒന്ന് അടിച്ച് തന്ന് ഒരു വെൽവെറ്റിന്റെ റോസ് അടിച്ചന്ന് പക്ഷെ അയിന് വർക്ക് ചെയ്തില്ല ചെയ്യാണ്ട് മുത്തൊക്കെ അവിടുന്ന് വരുമ്പോ തന്നെ കൊണ്ടോന്ന്ണ് ചെയ്യണം ചെയ്തില്ല
ഏഹ്
ഇഷ്ട പക്ഷെ എന്റെ വീട് അവിടേക്കാ അരീക്കോട് ഭാത്തേക്കാ
അരീക്കോട് എവിടെ
അരികോട് കീഴ്‌ പറമ്പ്
ഏഹ് കീഴ്‌പറമ്പാ
ആഹ അരീക്കോടെത്തണ്ട മുക്കത്തിന്ന് അരിക്കൂടെ ഒക്കെ പോണ ഷോട്ടിലായിട്ട് ഉം ഞാൻ ഇന്നാള് പോയി വന്ന ആഹ് തിങ്കളാഴ്ച വന്നതാ തിങ്കളാഴ്ച പോയി നിന്ന് വന്ന് മോക്ക് സ്കൂളി ചേർ ചേർത്താത്തോണ്ടേ പോയി പോന്നു പിന്നെ ഓളെ ചുണ്ട്മ്മെ ഒരു കുരു ഉണ്ടായിര്ന്നു അതും കാണിക്കാനും ഇണ്ടായിരുന്നു എന്തോ കടിച്ചു പോയെന്തോ ആയിട്ടൊരു കുരു ഇണ്ടേന്ന് ചുണ്ടിന്റെ സൈഡിലേക്ക് പല്ലിന്റെ അവിടേം അല്ലാണ്ടെ അപ്പൊ ഓരറിഞ്ഞ് അയിനി എന്തെങ്കിലും ഇന്താക്കണ്ടെ കൊഴപ്പമൊന്നും ഇല്ല കണ്ടിട്ട് കുഴപ്പൊന്നും തോന്ന്ണില്ല പറഞ്ഞ് ഡോക്ടർ ഞാൻ ഇവിടെ കാണിച്ചിട്ടാ പോയിന്ന് ഫറൂഖ് കാണിച്ചിട്ടാ പോയിന്ന് ഇപ്പൊ ചെറുതായിണ് പക്ഷെ കുഴപ്പൊന്നുമില്ല ഭക്ഷണം കഴിക്കണെനൊന്നും കുഴപ്പൊന്നുമില്ല അത് കടിച്ചൊക്കെ പോവുലെ നമ്മ ഇങ്ങനെ ഇറച്ചി അത്‌ ഇങ്ങനെ പിന്നെം പിന്നെം ഇങ്ങനെ കടിച്ചോണ്ട് നിന്നിട്ടേ അങ്ങനെ പിന്നെ മാറാണ്ട് നിന്നു
പിന്നെന്താ
പിന്നെന്താ മക്കളൊക്കെയൊ
ഞാൻ മാരീഡ്
അല്ല ആണോ ആഹ് കൊറച്ചായിട്ട് ഉണ്ടാവുള്ളൂല്ലേ
ഉം ഇന്നാ ഓക്കെ ശെരി
ആഹ്